കേക്കാവോ എന്തി എന്ത്‌ക്ക്ണ്ട് വിശേഷം?
വിശേഷക്കെ ആ സുഖം.
എങ്ങനാ കാലാവസ്ഥക്കെ എങ്ങനാ ഇപ്പോ അവടെ?
ഇപ്പ ഇവിടാ ചെറിയൊരു വെയിലൊണ്ട്.
വെയിലുണ്ട്ലേ? ആ ഇവിടെയുണ്ട് വെയില് ആ ആ ഇന്നിപ്പ ചെറിയ വെയിലുണ്ട് ഇന്നൊന്നലക്കെ ആയിട്ട് ചെറുത ഇന്നലെ ഒരു മൂടല് പോലെ ഇന്ന് ഇന്ന് അതിനേറെ ഉണ്ടെന്ന തോന്നുന്നത് കാലാവസ്ഥൊക്കെ കണ്ടി ട്ട്.
അടാ ഇന്നലെ നമ്മക്കഷെ മഴയാരുന്നു.
ഇന്നലെ മഴരുന്നുലേ? ഞങ്ങക്ക് ഇവിടെ നല്ലൊരു മൂഡല് പോലെ മയയാണെങ്കിലില്ലേ
ആ മഴ ഇവിടെ രാവിലെയൊക്കെ ചെറിയൊരു വെയില് കണ്ട് അരമണിക്കൂറിനുള്ളിൽ അത് നല്ല മഴയാവുകേം ചെയ്ത്.
ആ അങ്ങനെണ് പെട്ടെന്നായിരിക്കും ചെലപ്പ ഈ വെയില് ചെലപ്പം കൊറച്ചു കഴിഞ്ഞാല് ഉണ്ടാവണന്നില്ല. അങ്ങനെയാണ്. ഇപ്പത്തെ കാലാവസ്ഥ എന്നിട്ട് ഭക്ഷണല്ലാം കഴിച്ചോ? എ രാവിലേ ഫുഡ്‌? ആ എന്തായിരുന്നു ഇന്നുണ്ടാക്കി ഇത്
ഇന്ന് പാലപ്പം.
പാലപ്പോ ഓ പാലപ്പന്നറഞ്ഞാ ഈ വെള്ളപ്പത്തിനാണോ ങ്ങള് പാലപ്പന്ന് പറയുന്നേ?
ആ അതെ അതെ ഇത് തേങ്ങാപ്പാലൊക്കൊഴിച്ചുണ്ടാക്കുന്നോണ്ട് പാല
ആ തേങ്ങ തേങ്ങാപാലൊഴിക്കലാണ്? അല്ലെങ്കില്? ഏ ന്താണ് തേങ്ങ മിക്സിയിലിട്ടാണ് അര ക്കിലാണോ?
തേങ്ങ അരച്ചു ഒഴിക്കും അരിയുടെ കൂടത്തി തേങ്ങ അരച്ചു ഒഴിക്കും അതല്ല മ്മള് ഉണ്ടാക്കുന്നതിന് കൊറച്ച മുന്നേ തേങ്ങാ പാൽ മിക്സ് ചെയ്തിട്ട്
ആ പ പാല് മിക് ചെയ്തിട്ട് വെള്ളപ്പത്തിനല്ലേ പലപ്പന്ന്റയണെ അല്ലെങ്കിൽ വെള്ള പ്പും പാലപ്പും വെവ്വേറാണോ ങ്ങനെ രണ്ടുന്നന്നെല്ലേ നിങ്ങള് എങ്ങനാ ഉണ്ടാക്കാറ് ഏ അത് ഉം തേങ്ങ
അനി അങ്ങനെ ചെയ്താലും അങ്ങനെ അരച്ച് ചേർത്തല് പരുവം കിട്ടത്തുള്ളല്ലോ
അങ്ങനെല്ലേ ഉ ഉ ആ ആ ആ ആണോ പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുവല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാർ ച്ചാല് അരി രാത്രി അരി ഇതേപോലെ തന്നെ കുതിർത്തി വെക്കും വെള്ളത്തിലിട്ട് വെക്കും അത് പിന്നെ രാവിലെണ ട്ടിട്ട് അല്ല രാവിലല്ല രാവിലെ അരി വെള്ളത്തില ഇട്ട വെക്കും എന്നിട്ട് വൈകുന്നേരം അതേ എണീറ്റിട്ട് എന്ത് ചെയ്യും അതിലേക്ക് അരിക്ക് കുറച്ച തേങ്ങല്ലേ മിക്സ് തേങ്ങയും അരിയും പിന്നെ നമ്മള് ചോറണ്ടാവൂല്ലേ പയചോറ് ആ പയഞ്ചോറ് പുതിയ ചോറണ്ടെങ്കും അത് പയഞ്ചോററ്ററ കൂടുതൽ അതിലേക്ക് ഇടരുത് ഇടല് പയഞ്ചോറ ബാട ഒക്കപ്പാടൊന്നും ഇതാക്കിട്ട് മൂന്നും കൂടും കൂട്ടിയിട്ട് അരക്കും മിക്സിയിലിട്ട് അരക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കും എന്നിട്ട് പിന്നെ അപ്പക്കാരല്ലേ അപ്പക്കാര ഇട്ട് ഒ ചല സമയത്ത് ഈസ്റ്റ് ഇടും
ആഹ ഈസ്റ്റ് ഇടുകാണെങ്കിൽ മറ്റേ രാവിലെപ്പക്കാരോവിടുണ്ടണ്ട് അപ്പക്കാരെ രാവിലെ ചൂടൻ നേരത്തെല്ലേ ഇടുന്നാ
അല്ലല്ല രാത്രി അപ്പക്കാർ ഈസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അപ്പക്കാര തലേൽന്നന്നെ ഇടും പൊന്തന്റെ മാവ് പൊന്തൂ ഇല്ലല്ലോ അല്ലെങ്കേ ഞങ്ങളുടൊങ്ങനെ പൊന്തല്ലില്ല എങ്ങനെ ഇങ്ങ അതങ്ങനെ അറിയില്ല
ആഹ് നമുക്ക് കൊഴപ്പൊന്നുമില്ല രാവിലേത്തേന് പൊങ്ങി വരുവായിരുന്നേ അങ്ങനെ പിന്നെ രാവിലെ നമ്മള് ആ് രാവിലെ അപ്പക്കാരം ചേർത്തിട്ട് അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ അങ്ങനെ
അങ്ങനെ അപ്പൊ ഈ തേങ്ങാ പാൽ പിന്നെ അല്ല അപ്പൊ തേങ്ങാ പാല ആക്കണേ പിന്നീട് എന്താണ് മാവാക്കി രാവിലെ ഒഴിക്കുമ്പോ പിന്നെ അത് ലൂസ് ആവൂല്ലേ ചെയ്യാ
അല്ല അത് അതെങ്ങനെയന്ന് വെച്ചാല് ഈ ആ തേങ്ങാപ്പാലില് കട്ടിക്ക് എടുത്ത് ഒഴിക്കും എന്ന വെച്ചാ ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് നമ്മള് ചെലപ്പം ഓവർ കട്ടി പോകൂലേ രാവിലെ എടുക്കുമ്പോം അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് വെള്ളം ഒഴിക്കേണ്ട വരും ഒന്നോ രണ്ട് കുറച്ച് ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കണ്ടെ വെരും അപ്പൊ അതിന് പകരം അത്ര തന്നെ
അത്ര ആ അതൊണ്ടാവൂലേ ഉ ഞങ്ങള്ൾ പിന്നെ ഇതുവരെ തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കി
അത് ചില ആ് നമ്മള് ചെില എന്താ വച്ചാൽ സ്പെഷ്യൽ ആായിട്ട് വല്ലം ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുമ്പോഴ ചെയ്യള്ളോ അവിടെ നമ്മള്
ആ പറയൂ ആ പത്തിരിക്കെ ണ്ടാക്കും ങ്ങള് പത്തിരിലും തേങ്ങാപ്പാല് ഇല്ല ആ ആ ഒറാട്ടി ഒറാട്ടിയോ ഒറാട്ടിന്ന് പറഞ്ഞ എന്താ
അത് അവിടത്തെ പത് അവിടുത്തെ പ- ത്തിരിയന്നെ ആ പത്തിരിൽ തേങ്ങ ചേർത്തിട്ടാണ് മാവ് കൊഴയ്ക്കുന്നത്
മാവ് കൊഴച്ചിട്ട് പാല് ചേർത്ത് മാവ് കൊഴ കൊയ്ക്കും എന്നിട്ട് സാധാ കൊയ്ക്കുമ്പോ എന്നിട്ട് സാധാ കനമില്ലാതെ തന്നെ പത്തിരി എന്റെ പ്രസ്സിലെ അതില ഇതാക്കല കന കാാണ് ത്തിരി പോലെ ഞങ്ങളങ്ങനെ കട്ടിപ്പത്തിരിണ്ടാക്കാറുണ്ട് അതെങ്ങനന്ന് ചോയിച്ചാ മാവ് ഞ ആണോആ ആ ആ എങ്ങനെ കഴിച്ച കൊറ വെള്ളം വെക്കും കട്ടിപ്പത്തിരി ണ്ടാക്കല്ലോയിച്ചാല് കൊറച്ച് അതിലേക്ക് കൊറച്ച് പൊടി ഇടും അപ്പം തന്നെ നമ്മള് കൊറച്ച് തേങ്ങ ചെരവീട്ട്ടും ചെരവീട്ട് ട്ടിട്ട്ഉ പ്പൊക്കെട്ട്പാടെ മിക്സ് ചെയ്ത് വാട്ടും അത് വാട്ടിയിട്ട് ഞമ്മളെന്തെയ്തു അത് കൊയക്കും ന്നിട്ട് പിന്നെ നമ്മളെന്തെയ്യും ക ട്ടിപ്പത്തിരിക്കാണെങ്കില് വായന്റെല ഇല്ല്യേ വായന്റെല ഇട് ഞമ്മള് നന്നായിട്ട് ഇങ്ങനെ പത്തിരി പോലെ ഇതാക്കും പരത്തിയെടുക്കും എന്നിട്ട് ചൂട് ചെയ്യ ഓ ലേശോത്തിരി അയ്മ്മ ഓയിലോ വെളിച്ചെണ്ണ നെയ്യയിൽ എന്തെങ്കിലും തടവിയെല്ലാം കൊടു
അത് ആഹ് അത് തന്നെ അത് തന്നെയാണ് ഇവിടത്തെ റൊട്ടി
ആഹ് അപ്പൊ ഈ കഴ ആ അതെ ഈ കഴിക്കുമ്പോ തേങ്ങ കടിക്കുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവര് ഈ വേ വെള്ളത്തി ത്തിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്
ആഹ് ആഹ് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ആഹ് വെള്ളത്തിൽ ത് ന്റെക്കൂട്ട് തേങ്ങാപ്പാൽ യ്യോ ഭയങ്കര ഒരു ടസ്റ്റും കൂടി അതിപ്പോ ഇനിയിപ്പോ ഉ പാലപ്പ ത്തിനായാലും ഉണ്ടാവും ഞാന ചെലത്തില്ലേ ഇലൊക്കെ കാണലുണ്ട് വീഡിയോസിലൊക്കെ കാണലണ്ട് ഈ പാലപ്പും വെള്ളപ്പും രണ്ടും വെവ്വേറെ ഐറ്റം അതൊണ്ട് ഞാൻ ചോദിച്ച പാലപ്പും വെള്ളപ്പും വേറെ ആണോ എന്നുള്ളത് ചോദിച്ചു
ആഹ് ഞ നമ്മള് പക്ഷെ നമ്മള് പിന്ന ഇപ്പോ ഞാണ്ടാക്കുന്നേന്റെ മിസ്റ്റേക്കാണോന്നറിഞ്ഞൂട
ആഹ് ഏകത് ആഹ് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസംന്നുമില്ല രണ്ടും ഒരേ പോലെ തന്നെ ഉണ്ടാക്കില്ല നിങ്ങ എങ്ങനെയാണ് ഈ പാലപ്പോ വെള്ളപ്പൊക്കയൊക്കെ എങ്ങനെ ചീനച്ചട്ടിയിലാണോ അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു ചട്ടി-
അല്ല അതിന്റതായിട്ടുള്ള ഒറ്റ ചട്ടിയ ഉണ്ടല്ലേ നോൺ സ്റ്റിക്കിന്റെ
നോൺസ്റ്റിക്കിന്റെ ചട്ടി ഉണ്ട് ചെല്ലവര് ചീ - പിന്നെ ചട്ടിയില് ഇതേപോലെ തന്നെ അടുപ്പത്ത് വെക്കുന്ന പോലുണ്ടല്ലോ അടുപ്പത്ത് വക്കുന്നത് ഇതേ പോലെ തന്നെ ചീന ചെട്ട യിലാണ് എങ്ങനെ ഉണ്ടാക്കി ല് പണ്ടൊക്കെ ഞങ്ങള് അങ്ങനെ ചീനച്ചട്ടി ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഞങ്ങലിങ്ങനെ ഇതാക്കല് പിന്നെ അതേപോലെ തന്നെ നിങ്ങള് ഇഡലിക്ക്ല്ലേ അപ്പക്കാര ഇടുവോ ഉയന്ന അരച്ചു കഴിഞ്ഞാൽ ഉയന്നും അതപോലെ അരക്കുമ്പോ- ഉഴുന്ന് അരിയും കൂടി അരക്കുമ്പോ ആ ഇഡ്ലി അറിയൂല്ലേ
ഇഡലിയാ ആ ഇഡലിക്ക് ഇല്ല ഇല്ലേ ഇനി ഇനി അഥവാ ഇടുന്നെങ്കി തന്നെ രാവിലെ ഉണ്ടാക്കാനേര
ആ ആ ആ സമയത്ത് ആ ആ അങ്ങനെല്ലേ ആ ഞങ്ങൾ തലേന്നല്ലത്തിനും ഇടല് ആഹ് ഇടല്ണ്ടല്ലേ ഇടല് ഇ അല്ല അപ്പൊ അപ്പക്കാരം ഇടാതെ അത് പൊ നീ വരുവോ ഇ തീന്റെ മാവ് വരൂലേ പക്ഷെ ഞാനെത്ര ടൈ ഇതാക്കി കഴിഞ്ഞിട്ടും ഉം ആ ഉഴിഞ്ഞ് ഞാനിതേപോലെ തന്നെ ആ ഞങ്ങൾക്ക് പിന്നെ ഉയുന്നിന്റെ ചോയ വല്ല ഇഷ്ടമല്ല അപ്പൊ ഞങ്ങൾ കൊറച്ച് ഉഴുന്ന ഇടല്
ഓ
വീട്ടിലിന്റെ മാവന്നല്ലേ അതെയത് ഉയ്ന്ന് ദോശയൊക്കെ കൊറച്ച് ലൂസ് ആക്കിയാണ്ട് കൊറച്ച് ലൂസ് ആക്കണം എന്നല്ലേള്ളൂ ഒത്തിരി ലൂസ് ആക്കണം മ്
ആഹ് പിന്നെ ഇഡലി ഇഡലി ഉണ്ടാക്കുന്ന തലേദിവസമേ നമ്മള് ഇഡലി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഉറപ്പാവുങ്കിൽ പിന്നെ ആ മാവിനോട് ഇച്ചിരി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടാ നല്ല ടേസ്റ്റ്
എന്താണ് ഇഞ്ചിയോ എന്താ ഇഞ്ചി കറിവേപ്പില ഇഡ്ഡ്ലി ന്റെ മാവില് അല്ല ഇഡ്ഡലി അല്ല ദോശേന്റെ മാവ് ഇഡ്ഡലീന്റെ മാവില് ഇഞ്ചിയൊക്കെ ഇടോ ഞാൻ ആദ്യ
ഇവിടെ ഇടും ഇവിടെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെന്ന് ക
ആണോ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ എങ്ങനെ അത് ആ ഞാന് ഏഹ് എനിക്ക് എനിക്ക് ആദ്യമൊന്നും ഇശ് ഇഡ്ഡ്ലി ഇഷ്ടല്ല ഞാൻ ഉയിന്നിന്റെ ചൊവ എനിക്ക് വല്ലാണ്ട് ഇഷ്ടല്ല ഇപ്പള് ഈ കഴിച്ചു കഴി ശീലായി ആയപ്പം പിന്നെ ഇപ്പം കുഴപ്പമില്ല നമ്മള് ആദ്യം ഫസ്റ്റ്ക്കെ ആ എന്റെ വീട്ടിൽ അങ്ങനൊന്നും ഇഡ്ഡലി ഇണ്ടാക്കാറില്ലായിരുന്നു
ആ ഞങ്ങള വീട്ടില് നമ്മള് അവിടെ അങ്ങനെ പ്രെത് അ അവിടെ നിന്നപ്പോ ഹ് പുട്ട്, ഇടിയപ്പം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പൊ പിന്നെ അപ്പം, ദോശ, ഇഡ്ഡലി
ആഹ് അന്നങ്ങനെയ ആണല്ലേ മ് ഉം പിന്നെ ഏ ഇനി ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കുന്നത് മീൻകറിയാണല്ലേ ഉം എന്താ മീന് കിട്ടിയോ ആഹ് അതാണ് എന്തോ ഉം വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഏ മീനൊന്നും ഇനിയിപ്പ ഇണ്ടാവൂലന്നൊക്കെ പറഞ്ഞണ്ടേ അപ്പൊ അതേ ചോദിച്ചത് പ ആഹ് ചിക്കന് വില കൂടീലെ ഓരോ സീസണിലാണല്ലോ ചിക്കൻ ചിക്ക്നക്കെ വെലകൂടാ
ആഹ് ഇപ്പ ചിക്കന്റെ അടുത്തോട്ട് പോ പോവാൻ പറ്റില്ല അതിനേക്കാ നല്ലത് ചിക്കനെക്കാ നല്ലത് ബീഫ് വാങ്ങ്അതാ
പ്പോ ഓ ബീഫോക്കെ വെല തന്നെണ് ന്നാലും രണ്ട ആഹ ആ ബീഫ്‌ അങ്ങനെയത് കൂടലില്ലേ ചിക്കന് ചിക്കൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൊ പെരുന്നാള്ി അങ്ങനത്തെ ഓരോ ഇതായി കഴിഞ്ഞ പിന്നെ ചിക്കൻ ഇതേപോ ത് കൂടും കു കൊണ്ടിരിക്കലാ ഇപ്പം കൊറച്ച് കൊറവ്ണ്ടായിര്ന്നു ഇപ്പൊ വീണ്ടും കൂടിയതാ ചിക്കന് ആഹ് പെരുന്നളിനെ കൊച്ച കൂടിയ പിന്നും കുറഞ്ഞു പിന്നും കൂടി കാണൂല്ലേ് അതന്നെ ഓരോ സീസണിനനുസരിച്ച് അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്ക ക്കാണ് ചിക്കനൊക്കെ ഇപ്പ ഇപ്പൊ മീന് കിട്ടൂലാന്ന് പറ അതോണ്ട് അധികാൾക്കാരും ചിക്കനൊക്ക വാങ്ങണോണ്ട് ഏ അതോണ്ട്പ്പോ ഓൽക്ക് ഓ ക്കറിയാ ത് നമ്മക്ക് നഷ്ട്ടണ്ടാവൂലാന്ന് ക്കറിയ ന്തായാലും വാങ്ങും മീനില്ലാത്തതല്ലേ ആഹ് അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങും ആഹ് മീ ആഹ് അതാണ് പച്ചക്കറൊന്നും ആരും കഴിക്ക്ണില്ല ഇപ്പൊ പച്ചക്കറിഒന്നും അവർക്ക് വേണ്ട ആഹ് ഞമ്മളൊക്കെ എത്രയോ പച് അതേപോലെ തന്നെ കൊ അവരൊന്നും കഴിക്കൂല അത അത്പോലെ തന്നേ ഇലക്ക ഇലക്കറികള് പക്ഷേ മയക്കാലത്തൊക്കെ കൂടുതൽ ആദ്യോക്കെ ഇലക്കറികളൊക്കെ വെക്കാ. മുരിങ്ങന്റെല്ല കറികളൊക്കെ വെക്കാറ്ണ്ടോ ങ്ങള് മുരിങ്ങന്റെ എല തേങ്ങായും ചക്കക്കുരുവും ആഹ് ഞങ്ങളവടെ മുരിങ്ങ ചക്കക്കുരു ഇല്ല്യേ രണ്ടും കൂ തേങ്ങ അരച്ചൊക്കെ വെക്വായിര്ന്നോ ഇപ്പലെധികാരുങ്ങനെ കഴിക്കൂല അതൊന്നും അതാണ് ആ പരിപ്പ് പരിപ്പൊക്കെട്ടാണ്ട് ഏ ഇങ്ങട്ട് ഇപ്പധികം കഴിക്ക്യോ കുട്ട്യാളൊക്കെ കഴിക്ക്യോ
ആ ആ പരിപ്പും മുരിങ്ങലയും കൂടെ വെച്ചാ കഴിക്കും
കഴിക്കൂലേ ആ മുരിങ്ങന്റെഇല്ല ഒറ്റക്ക് വച്ചക്ക കഴിക്കൂലേല്ലെ അതാണ് ഇപ്പം ആദ്യത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോ അവർക്ക് അവർക്ക് ഇഷ്ടുള്ള ഇത് ഭക്ഷണം ഇണ്ടാക്കി കൊടുക്കണല്ലേ അല്ലെങ്കിൽ അവരത് കഴിക്കും അതാണ് പിന്നെ നമ്മള് ഇത്ങ്ങനെ. ഇണ്ടാകിട്ടും കാര്യല്ലല്ലോ ആഹ് അവര്തിന്നോട്ടെ വിചാരിച്ചിട് പിന്നെ ഞമ്മള് അന്നേ ഇനി ചിക്കനായാലും എർ ർച്ചി ആയാലുംഎന്തായാലുംനമ്മളെ അത് ഇങ്ങോട്ട് എന്നയിക്കോട്ടട്ടോ ഞ ഇങ്ങക്ക് വിളിക്കാംട്ടോ
ഓ ഓ ശരി
ഓക്കെ